ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിരിക്കണു
മ് എന്താ പരുപാടി
വെറുത റെസ്റ്റ് എടുക്കാ ഫുഡൊക്കെ കഴിച്ച്
ആഹ് മക്കളൊക്കെ സ്കൂൾക്ക് പോണോണ്ട് കുറെ നേരം റെസ്റ്റ് എടുക്കാൻ പറ്റുവല്ലോ
ആഹ് ഒരാള് വന്നു
ഓ വന്നോ അതെന്തേ ഇന്ന് നേരത്തെ വിട്ടേ?
സ്കൂള് ആയതുകൊണ്ടേ ഉച്ചവരെ ക്ലാസ്
ആഹ് ആഹ്
യാണേ
അത് ശരി പിന്നെ എന്താണ് നിങ്ങള് ഇന്നാള് യോഗക്ക് പോണംന്നൊക്കെ പറഞ്ഞിരുന്നു
ആ ആ
എങ്ങനെ യോഗക്ക് പോയിട്ട് എന്താ മാറ്റങ്ങൾ എന്തൊക്കെയാണ്
ഇപ്പൊ കൊറ ആയില്ലേ പോയിട്ട്
ആ അല്ല പോയ സമയത്ത് നിങ്ങക്ക് തോന്നിയ ഒരു, നമുക്കൊരു ഒരിതുണ്ടാവുമല്ലോ നമുക്കൊരു
ആ നമ്മള് മെന്റലി ഫിസിക്കലി ആയിട്ടൊക്കെ നല്ല ഉന്മേഷ പ്രശ്ന ടെൻഷ ഫ്രീ ആവും മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ആവും
ആ അത്ങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ പെട്ടന്ന് എ എന്ത നിർത്തിയേ ആ വെക്കേഷൻ ആയോണ്ടായിരിക്കും
വെക്കേഷനും എന്തെങ്കിലും സാഹചര്യം കൊണ്ടാണ് നിന്ന് പോവും അ അ ടൈമ് ഒക്കെ ആവുമ്പോ ചെയ്യാൻ പറ്റൂല അപ്പൊ ആ ടൈമില് നിർത്തും
പിന്നെ അത് മടിയാവും
പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ മടിച്ചു പോവും അങ്ങനെ നിന്നു പോയത്
ആഹ പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തിങ്ങനെ പോയിക്കൊണ്ട് ന്നാല്നമ്മള് കറക്ട്ടിയിട്ട്ഇങ്ങോട്ട് പോകൂലേ
ഇവിടെ വെക്കശൻ വന്ന് മക്കൾക്കൊക്കെ ഫ്രീ ആയി
ആഹ അപ്പൊ പിന്നെ നമുക്ക് ഒഴിവില്ലല്ലോ ഉം
എങ്ങുംഒഴിവില്ല എല്ലാരും അവിടെപോയി പത്ത് മണിയ നമ്മളും ഫ്രീ ആയില്ലേ
ആഹ ഇപ്പൊ ഫ്രീ ആയി അപ്പ ഇപ്പം ചെറിയ മോളും കൂടെ പോവാല് ആയൊണ്ട്പ്പം
വീട്ടിൽ ആ ഇരിക്കണ്ടല്ലോ
എങ്ങനെ
വീട്ടിലിങ്ങനെ അടഞ്ഞിരിക്കേണ്ടല്ലോ പുറത്തു പോയി‌ക്കിങ്ങനെ റിലാക്സായി വരാലോ
ആ അതെ നമുക്ക് സ്ത്രീകൾക്ക് ഒന്ന് പൊറത്ത് പോയാ തന്നെ നമുക്കൊരു മെന്റലി
ഉം അല്ലെങ്കി പോണം
എങ്ങനേ?
അല്ലെങ്കി പിന്നെ വൈകുന്നേരം ചായക്ക് പോകണം
ആ അതെ അതിപ്പോ ഭയങ്കര നമുക്ക് നമ്മളിപ്പോ സാധാ നമ്മളൊരു ദിവസത്തെ ഇങ്ങനെ ഓരോ കാര്യങ്ങളില്ലേ അതിത്തെ ഒരു കാര്യാണ് ഈ വൈന്നേരം ചായ കുടിക്കാൻ പോവാന്നിള്ളത്. അല്ലെ അതില്ലെങ്കീ എ ഒരു എന്തോ പോലെയാണ്. നമ്മുടെ ടൈൻ ടേബിളിൽ ലാസ്റ്റ് പി ടി ന്ന് പറയും പോലെ ആ ചായ കുടി ഇണ്ടാവും.
അപ്പളേ പൂർത്തിയാവുള്ളൂ.
ആ ഞങ്ങളിന്നലെ പോയിര്ന്ന്. ഇ ഇപ്പൊ പിന്നെ അങ്ങനെ പോവലില്ല
ഞങ്ങളും പോവല് നല്ല കുറവാണിപ്പൊ
ആ ഒന്നാമത് മഴയാണ്.
പിന്നെ വണ്ടിമ്മല് ആകുമ്പോ എല്ലാ മക്കളെല്ലാരും ഒരുമിച്ച് കൊണ്ടുപോവാൻ കഴിയൂല
ആ അതെ പിന്നെ മഴകൂടെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉം സത്യം പറഞ്ഞാ മഴയത്താണ് പിന്നെ ആ ചൂടുള്ള ചായയും ഒക്കെ
പിന്നെ മക്കളില്ലാതെ ഒറ്റക്ക് പോവണം
ആ എന്നാ പിന്നെ വീട്ടില് മോനെ ഏൽപ്പിച്ചിട്ട് പോയാ മതി.
ആ പിന്നെ അങ്ങനെ വിടെ വഴിയിലിള്ളോൽ ക്കൊക്കെ അറിയണം എവിടക്കാ പോവ്ണേ എന്തിനാ പോവ്ണേ
അതേ ലേ അത് എല്ലാ നാട്ടിലും ഉണ്ടാവും കുറച്ചാളുകള് അത് നമ്മൾ മെയിന്റ് ചെയ്യണ്ട നമ്മളിപ്പോ ഒരു പട്ടി നേരെ വന്ന് നമ്മളെ കൊരച്ചാല് നമ്മളതിനെ ഉം കല്ലെടുത്ത്റിഞ്ഞാൽ അതൊന്നും കൂടെ നമ്മുടെ അടുത്ത്ക്ക് ചാടുല്ലേള്ളൂ. അപ്പൊ നമ്മള് എല്ലാം അതിനു വേണ്ടി ഇഗ്നോർ ചെയ്ത് പോവ്വാ.
അഹ്
ഞാനും എന്റെ അവിടെ എനിക്കപ്പുറത്തൊരു അയൽവാസി ത ത്ത ഉണ്ട് അപ്പോ അവരും ഞാനും അത് പറഞ്ഞേട്ടിരിക്കും എപ്പഴും അപ്പൊ ഞങ്ങള് രണ്ടാളും അങ്ങനെ അടു പോവും ചെയ്യും
ഏതാണ് അവൊല്ലേ ആ താത്ത
അത് ഇവിടെ അടുത്തുള്ള നിങ്ങക്ക് അറിയോന്ന് അറിയില്ല ഇവിടെ അടുത്തുള്ളതാ അപ്പോ അങ്ങനെ സത്യം പറഞ്ഞാല് ഇപ്പ അയ്ന് എല്ലാവരുടേം ഏഹ് കൊറെ ആളുകള് മാറിട്ടില്ല പക്ഷെ കുറെ ആളുകള് മാറിയവരുണ്ട് ട്ടോ ഓരിപ്പം സമൂഹത്തില് എന്താ പറയാ മറ്റുള്ളവരുടെ കൂടുതലും ഇപ്പം മ റ്റുള്ളവരുടെ കാര്യത്തിൽ ആരും എടപെടാറില്ലല്ലോ അയിലെ അഭിപ്രായം പറയാ അങ്ങനെയൊന്നുല്ല
മാറി അല്ല മാറി വന്ന ആൾ അറിയണം വേ മറ്റുള്ള ആളുകളെ എങ്ങ എ പോണത് ഓര് പോണ വിഷയല്ല
അതെ പക്ഷെ അങ്ങനെല്ല ചെല ആളുകള്പ്പം ഒരു ഒരു പറ്റ ഒരു ഉം ഒരു ഒരു ഒരു സെയിം ഏയ്ജിലൊക്കെ വരുന്ന ആള്കൾ ണ്ടല്ലോ ഒരു യുവത്വത്തിൽ നിക്കണ ഒ രു അടിച്ചു പൊളിക്കണം ന്ന്ള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിൽ ജീവിക്കണം ന്ന്ള്ള ഒരാളുകള് അവരത്ര അധികം ശ്രദ്ധിക്കൂല ക്ഷേ ഇൻക്ക് തോന്നണ ഇവിടെ ഞങ്ങളെ നാട്ടിലും അങ്ങനെ അതെ ഒരു ഒരു ഒര്ങ്ങട്ട് പുരോഗതി വെക്കുന്നില്ല ആളുകൾടെ മനസ്സില് ആ അത്പ്പോ ഇനിയിപ്പം മാറ്റാൻ കഴിയുന്ന് തോന്നി ല്ല അവരിങ്ങനെ ഇപ്പം ഞങ്ങള് ഞങ്ങടെ കാറിന്റെ ഇതിന് ആ കാറിന് കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം വൽ വലിയ രീതിലുള്ളലോട്ട് കാണു
ആ
അപ്പൊ അത് ഒട്ടിച്ചത് സത്യം പറന്ന ആ പർപ്പസിനല്ലാട്ടോ ഞാനിപ്പം ഈ പറഞ്ഞപ്പോ ഇത് പറഞ്ഞുന്നുള്ളൂ അതന്താറിയോ അമ്മക്ക് തണുപ്പ് വെയില് ഇല്ലാതിരിക്കാനാണ് ഒട്ടിച്ചത് കൂടുതൽ വെല് ചൂട് കുറയാനും വേണ്ടീട്ട് പക്ഷേ ഈ പർപ്പസിനും പറ്റും ഇങ്ങനെ ത ള്ള ആളുകൾടെ എടെല് നമ്മള് ജീവിക്കുമ്പോ
ആ ആ
അതും പറ്റും അതിപ്പോ ഒരു ദിവസം ഞൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ പോയപ്പോ എന്നോട് പറഞ്ഞു ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണല്ലോ
ആ
അപ്പൊ ആ ഒരാൾ പറഞ്ഞു ആ ഇത് ഏ എവിടക്കെങ്കിലും പോയിന്ന് വിചാരിച്ചിട്ട് ഇത് എന്താ വീണ് പോവൊന്നുല്ലാന്ന് പറഞ്ഞു അപ്പ സ ത്യം പറഞ്ഞാ എനിക്ക് കാലിന് മ സില് കേയറിയത് കൊണ്ടാണ് ഞാൻ എവിടുക്കും പോവാത്തത് നമുക്ക് നമ്മുടെ വേദനകളൊക്കെ നമ്മൾ സഹിച്ചാൽ മതിയല്ലോ പക്ഷെയാ ഓരോരുത്തരും ഓരോ രീതി ഇതിലാണ് ചിന്തിക്കുന്നത്
ശ ആളോക്ക തൊക്കെ എന്നും പറയാൻ മടിയില്ലാച്ച് ചെല ആളുകൾ
ആ അതെ ക്ഷെ നമുക്കൊക്കെ നമ്മള് മ റ്റൊരാക്ക് വെഷമംണ്ടാകണ കാര്യം പറയാ ഊ ക്ക അറിയില ഇപ്പ നമ്മള് നമ്മള് പറയിലേ
പേടി വരുവെല്ലോ
ആഹ് ഇപ്പ ന്ന നമ്മള് പറയലേ ഓ ഏഹ് ഏറ്റവും ഒര് വിവരണമുള്ള മനുഷ്യനെങ്ങനാന്ന് വെച്ചാല് ഒരോട്ടിസമുള്ള കുട്ടിയുടെ ഉമ്മേടെ മുഖ അല്ല പേരൻസിന്റെ മുഖത്ത് നോക്കീറ്റ് ഇവനെത്ര വയസ്സായ് എന്ന് ചോദിക്കാത്തവരാണ് ബുദ്ധിയുള്ളവർ അങ്ങനെ പറയുവല്ലോ വിവര മുള്ളവർന്ന് പറയുവല്ലോ. കാരണം അത് നമ്മള് വേ നിപ്പിക്കുന്ന ക്വൊസ്റ്റ്യൻ ചോദ്യങ്ങളായാലും അത് നമ്മുക്ക് ഒരു കുറച്ചിലൊണ്ടാക്കുന്ന ചോദ്യങ്ങളായാലും നമ്മള് പൊതുവേ അത് ഒരു മനുഷ്യനോട് അത് നമ്മള് ചോദിക്കൂലല്ലോ.
ഉം ചോയ്ക്കാൻ പാ ടില്ലന്നാണ്
അത് ന നമുക്ക് ഞമ്മള് പൊതുവേ അങ്ങനെ ചോ ചോദിക്കലില്ല. പക്ഷെ എല്ലാരും ഒരുപോലെ ആവണെന്നില്ല.
ആഹ്
അത് സാരമില്ല. അവര് മാറുമ്പോ മാറിക്കോട്ടെ. നമ്മള് മാ നമ്മള് നമ്മള് നമ്മടെ എന്താ പറയാ
എൻജോയ് ചെയ്യ. ഒരാളെ പേടി ച്ച് ജീവിക്കാൻ പറ്റൂലല്ലോ
ആ അതെ അതെ ഇപ്പൊ മാക്സിമം ഞമ്മെള് ജീവ ത്തിൽ എൻജോയ് ചെയ്ക. ആ ഒരുയിതേയിപ്പയൊള്ളൂ. അല്ലാതെയിപ്പ പണ്ടത്തെപ്പോലെ കൂടുതൽ വീട്ടിൽ ചെലവഴിച്ച് പണിയെടുത്ത് പണിയെടുത്ത് നമ്മെടെ വീട്ടിലേക്കും പോവാതെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒര് പ്പ സ്ത്രീകളെക്കാര്യം വെ രുമ്പാഴാട്ടേ ഞാൻ പറയുന്നേ കൂടുതലും സ്ത്രീകളാണല്ലോ ആണുങ്ങൾന്ന് പറയുമ്പോ കൊറച്ച് സമയം കഴിഞ്ഞാ അവര് അങ്ങാടിൽ പോയി ഒന്ന് അവരെടെക്കൂടെയൊള്ളവരൊക്കെ കാണ്. ആ ഇ നമുക്കിപ്പോ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. അപ്പം അങ്ങനെക്കെ വെരുമ്പോ
നമ്മെക്ക് പോവെണങ്കില് ഓരെ സമ്മതം വേണം
ആഹ് അതെ അവര്
വീട്ട് ക്ക് വൈകുന്നേരാമ്പ ക്കെത്തിരിച്ചെത്തണം
ആഹ് അതെ നമുക്ക് കൊറെ ലിമിറ്റേഷൻസ്ണ്ട് ആഹ് ആ അപ്പോ അതുകൊണ്ടന്നെ നമ്മള് ആ അവര് അവർക്ക് സമ്മതമാവുന്ന സമയത്ത് നമ്മള് നമ്മുടെ ജീവിതത്തില് എൻജോയ് ചെയ്യ. അങ്ങനെ മക്കളും ഇപ്പ എല്ലാ മ ക്കളും എവെടെക്കെങ്കിലൊക്കെ പോകുമ്പഴും ഇത നമ്മള മക്കളിപ്പ അവരന്നെ ചെറിയ മക്കളെന്നെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ.
ആഹ്
അപ്പൊ അവര് ചോദിക്കുമ്മ നമുക്ക് പോണ്ടേ അല്ലെങ്കി അം പ്രത്യേകിച്ച് കു കുട്ടികളാമ്പുയുമ്മമാരോടാണ് എല്ലാം ചോയ്ക്ക ഏ
മക്കളെന്നെ പ്രതികരിക്കാൻ തൊടങ്ങീണ് ചോയ്ക്കാനും
ആ അവര് ക്ലാസ്സില് കുട്ടികള് അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ പറയുന്നുണ്ടാവും ഇന്ന് ഏ ഇപ്പ അവര് അങ്ങോട്ട് പോയി അവരിങ്ങോട്ട് പോയിന്നൊക്കെയേ അപ്പൊ പിന്നെ എല്ലാ മക്കളും വീട്ടിൽ വന്ന് പറയും അല്ലെങ്കിൽ പിന്നെ നമ്മു ആ കുട്ടികൾക്ക് ആവശ്യല്ല നമുക്കാ പോണ്ടേന്ന് പറയൂല്ലോ അവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ പറ ഇവിടെയൊക്കെ ഉണ്ട്
കുട്ടികളെ പറഞ്ഞു കൊടുക്കണതാണെന്നാ പറയുന്നേ
ആ അതന്നെ അവർ പക്ഷെ അവർക്കന്നെ പൂതി വെച്ചിട്ട് പറയാണ് പക്ഷെ നമു ക്കും ആഗ്രഹല്ലോണ്ട് അവര് വേഗം നമ്മളെ നമ്മളെ ഇതാക്കും
ഉം
അങ്ങനെയ എന്തായാലും ജീവിതം കുറച്ചേ ഉള്ളൂ അത് എൻജോയ് ചെയ്യാ കഴിയുന്നതും നമ്മള് തെറ്റായ രീതിയിലല്ലല്ലോ
ഉം ഉം
ഉം
അപ്പോ സ്കൂള് ക്ലാസ്സൊക്കെ തുടങ്ങിയോ
ഇല്ല മോന്റെ ക്ലാ സ്സില് ഇപ്പോഴും റഫ് ബുക്ക് തന്നെയാണ് കൊണ്ട് പോകുന്നത്
പാഠഭാഗങ്ങള് തുടങ്ങിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണല്ലോ അല്ലേ
ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് അവര് എന്താ ഒന്നും ആ ആ ടീച്ചർ ഒന്നും വിടുന്നൊന്നുംല്ല ഗ്രൂപ്പിലൊന്നും ഗ്രൂപ്പൊന്നും ഗ്രൂപ്പൊക്കെ എവിടെയോ താഴേ എവിടെയോ ആണ്
ആശൈജ ടീചറാ
ഉളട്ട പിന്നെ അതെ ആ ടീച്ചറാണ് നിങ്ങൾ പറഞ്ഞ ആ ടീച്ചർ തന്നെയാണ്
ആ
എന്താ ഭയങ്കര സൗണ്ട് ഞാൻ വിളിക്കാട്ടോ
ഡിറ്റേഷൻ നടത്തില്ല ആഹ് ശരി
ഡിക്റ്റേഷൻ ഒന്നും എടു ത്തിട്ടില്ല ഉം
എന്നാ ശരി പിന്നെ വിളി